ഹലോ
ആഹ്
ആഹ് പറഞ്ഞൊ സുഖവാണോ
സു
സുഖവാണ് സുഖവാണ്
ആഹ്
ആഹ്
പിന്നെ അവിടെങ്ങനെ കൃഷിയൊക്കെ ഒണ്ടൊ
ആഹ് കൃഷിയൊക്കെയുണ്ട് വല്യ കൃഷിയൊന്നും ഇല്ല എന്നാലും ഒരുമാതിരി കൃഷിയൊക്കെ ചെയ്യുന്നരാള്
എന്തുവ പച്ചക്കറി കൃഷിയാണോ അതോ ഫ്രൂ
ആഹ് വീട്ടിൽ നമുക്കാവശ്യൊള്ള പച്ചക്കറികളും അങ്ങനെയൊക്കെയാ പിന്നവു അതുപോലെ ഇപ്പങ്ങനെ പച്ചക്കറിയൊന്നും നടാൻ പറ്റത്തില്ല കൃഷി നാശിൻ നശിച്ചോണ്ടും ഇരിക്കുവല്ലയോ ആഹ് അതുവല്ല ആഹ് ഈ പന്നിയുണ്ട് ഇവിടെ അതുകൊണ്ടധികം കൃഷിയൊന്നും നടത്തില്ല നമ്മള് ചെ നടുന്നതിന് മുമ്പേ അത് നശിപ്പിച്ച് ഇതാക്കും അതുകൊണ്ട് അങ്ങനെ ഇപ്പം കൃഷി അങ്ങ് വലുതായിട്ടില്ല പ്രത്യേകിച്ച് ഇവിടെ ചേന ചേമ്പ് അങ്ങനെ അങ്ങനെയുള്ള കൃഷികളായിരുന്നു കൂടുതലും
ഉം
ഇപ്പൊ അതൊന്നും ഇല്ല
വാഴ ഒക്കെ ഉണ്ടോ വാഴ മാവ്
ആഹ് അതൊക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യ ഉള്ള നമുക്ക് അത്യാവശ്യം പറിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാം ഉണ്ട്
ഉം ഞങ്ങടെ വീട്ടില് അത്യാവ സം കൃഷി ചെയ്യുവേ എന്ന് പറഞ്ഞ ഒരു പാട് ഒന്നും ഇല്ല ഉള്ള സ്ഥലത്തൊക്കെ എന്തെങ്കിലു ഒക്കെ ചെയ്യാം ഇപ്പം മാവും ഫാഷൻ ഫ്രൂട്ടും മറ്റേ കൊഞ്ചു പുളി അറിയാവോ ഇരു ഇരുമ്പം പുളി ചെമ്മീപ്പുളി ആഹ് അത് പിന്നെ കുരുമുളക്
ആഹ്
അങ്ങനത്തെ സാധനങ്ങള്
ഇപ്പോ ഇവിടെ ഉണ്ടായ രുന്നു ഓരോ പക്ഷെ ഇപ്പാണെങ്കി കൃഷി അങ്ങനെ വെലുതായിട്ട് ഇപ്പം നടന്നില്ല ഇവിടെ പൊതുവെ കാരണം അതുപോലെ ശല്ല്യാ കാരണം ഒരു നമ്മ ഒരു ശ ശെരിക്കു ഒരു ആഹ് നമ്മള് ഒര് ചീനി നട്ടാ ഒരു മാതിരി നല്ല ആയി വ ത്തില്ലേ ആ സമയം ആവുമ്പോഴത്തേക്കും ചീനി നശിപ്പിക്കും
ചീന
ഏഹ് കപ്പാ ആഹ് കപ്പ ഏഹ് ഇവിടെ കപ്പാ എന്നാ പറയുന്നേ അത് ചീനീന്നാ പറഞ്ഞെ മരച്ചീനി ചീനി കപ്പ എല്ലാം പറയും
ഉം
ആഹ്
ഉം മഴയൊക്കെ ഉണ്ടോ
ആഹ് മഴ ഒക്കെ ഉണ്ട് നല്ല മഴയാണ് അതു കൊണ്ടാണ് കൃഷി കൂടുതലും പോക കാരണം കാ റ്റ് ആയോണ്ട് വാഴ അങ്ങനെ ഉള്ളതെല്ലാം ഏഹ് ഒടിഞ്ഞു പോവ കാറ്റത്ത്
ഉം ആഹ് ഇപ്പൊ ഇന്നലെ വരെ നല്ല മഴയായിരുന്നു ഇന്ന് ഇച്ചിരി ഇപ്പ തെളിഞ്ഞ് നിക്കുവാ
യങ്കര മഴ ഇപ്പം ഇല്ല എന്തായാലും
ആഹ് എന്താന്ന് അറിയില്ല ഇന്ന് രാത്രി ഇടി വെട്ടി പെയ്യാനാണോ എന്നറിഞ്ഞൂടാ
അതെ അതെ
ഉം ഇവിടെ പിന്നെ തെങ്ങ് മരങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ചില സമയത്തൊക്കെ നമുക്ക് പേടി വരും കാ റ്റൊക്കെ വീശുമ്പഴേ മറിഞ്ഞി വീണാൽ നമ്മടെ വീട് മാത്ര അല്ലല്ലോ അപ്പറത്ത് നിക്കുന്ന മറ്റേ വീട് പോവത്തില്ലേ
ഇതാണ് നമ്മള് കൂടുതല് മരങ്ങള് നമ്മളിപ്പം ചെയ്യാത്തത് തന്നെ കാരണം നമ്മള് ഒരു കാരണം കൃഷി ഭവനിന്ന് വാങ്ങുന്ന മരങ്ങളാണ് എന്ന് പറയുമ്പോ അധികം പൊക്കം ഇല്ല അങ്ങനെ ഉള്ള മരങ്ങളാ നമ്മള് കൂടുതലും വാങ്ങിച്ച് വെക്കുന്നെ അധികം വീടിന്റെ മേളിൽ പൊക്കമുള്ള മരങ്ങൾ ആരും ഇപ്പം വാങ്ങിച്ചു വെക്കാറില്ല കാരണം മറ്റുള്ളവർക്ക് ദോഷ ആണ് നമുക്ക് ദോഷം ആവരുത് അവർക്കും ദോഷം ആവരുത് ആ രീ രീതിയിലാണ് നമ്മളിപ്പം ചെയ്തോണ്ടിരിക്കുന്നെ
ഇത് പണ്ടത്തെ അപ്പാപ്പന്മാരൊക്കെ വെച്ച മരങ്ങളല്ലേ?
അതെ അതൊക്കെ നമ്മളിപ്പൊ വെട്ടി കളഞ്ഞോണ്ടിരിക്കുന്നു നശി അത് നശിപ്പി ച്ച് അതെല്ലാം ഫുൾ ഇതായിട്ട് മുറിച്ച് കളഞ്ഞ് ഇപ്പം ഫുൾ അപ്പം വേറെ രീതിയിലുള്ള ആഹ് നമ്മൾ നവച്ചൊണ്ടിരിക്കയാണ് എല്ലം കൂടുതലും അധികം പൊക്കവില്ലാതെ നമുക്ക് ഏഹ് പെ പെട്ട അതല്ല അതിലും കൂടുതല്ന്ന് പറയുന്നേ പെട്ടെന്ന് കായ്ക്കാ എന്ന രീതിയിലാ നമ്മള് ചി ചെയ്യുന്നത് അല്ലാതെ ഇപ്പോ രണ്ട് വർഷത്തിനുള്ളിൽ അല്ല ഒരു വർഷ ത്തിനുള്ളി കായ്ക്കാ അങ്ങ അങ്ങനുള്ള കാര്യങ്ങളാ ഇപ്പൊ നടക്കുന്നേ കൂടുതലും പണ്ടൊക്കെ ആണെങ്കി വർഷങ്ങൾ കഴിയും ഓരോ ന്ന് നട്ട് ഒരു തെങ്ങ് നട്ടായാലും ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞാ വേ വേളവെടുക്കുന്നത് ഇപ്പൊ അങ്ങനെയല്ലല്ലോ ആഹ് രണ്ട് വർഷം അല്ലെ മൂന്ന് വർഷം കൂടുതലും അങ്ങനിയല്ലേ വരുന്നത് ഇപ്പം കൃഷിഭവൻന്ന് തരും മൂന്ന് വർഷം കൊണ്ട് കായിക്കുന്ന ആഹ് മരങ്ങൾന്ന് പറഞ് അല്ലേ വരുന്നത് അങ്ങനെ നമ്മ നമ്മൾ വാങ്ങിക്കയും ചെയ്യും ചെലപ്പോ അതോ അതല്ലായിരിക്കും അതി കൂടുതൽ വർഷങ്ങൾ ആവുന്നതായിരിക്കും പക്ഷെ എന്നാലും നമ്മള് അത് പറയുമ്പം അത് കേട്ട് നമ്മൾ വാങ്ങുകയും ചെയ്യും
ഇവിടെയുണ്ട് ഇവിടെ കൊറച്ച് ഒരു മൂന്നാലു വർഷം മുമ്പ് എന്റെ അപ്പാപ്പനൊരു രണ്ട് മൂന്ന് കരിക്കിന്റെ സംഭവയില്ലേ അധികം മൂക്കത്തില്ല കെടന്ന് മൂത്താലേയൊള്ളൂ ചെറിയ തെങ്ങില്ലേ നമ്മുടെ കൈ എത്തി പ്പറിക്കാൻ പറ്റിയ
ഉം
ഉം അത് രണ്ടെണ്ണം വെച്ച് ഇപ്പം അതൊക്കെ ഒണ്ടായായിരുന്നു ഇപ്പ എപ്പഴും ഉണ്ടത് ഏത് സീസണിലും കിട്ടുന്നയല്ലേ തേങ്ങ കരിക്കക്കെ അപ്പൊ ഞങ്ങക്ക്
പക്ഷേ അതുവല്ല ഇപ്പായാണെ നമ്മള് ബഡ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് ഏത് സീസണിലും കിളിക്കും കാരണം മാവായാലും ചെലപ്പോ നമ്മളില്ലാത്ത സീസണുകളിലും അത് ഒണ്ടാകുന്ന സമയമായിരിക്കും പ്ലാവ് ചിലപ്പം ചെല പ്ലാവ് വാങ്ങിച്ച് വെച്ചാലും നമുക്ക് നമ്മളിപ്പൊ ഈ സീസണാ ഇപ്പം ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസണായിപ്പൊ പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഈ ബഡ് വെക്കുന്ന പ്ലാവിനൊക്കെ വേറെര് ഇത് യാന്ന് വെച്ചോ സീസണല്ലാതെ സമയത്തും ഇത് ഉണ്ടാകും നമുക്ക് അന്നേരമായിരിക്കും നമുക്ക് കഴിക്കാനും ഒരു ഇത് തോന്നും നമ്മ ഇപ്പം ഇഷ്ടം പോലെ ചക്ക കിട്ടുന്ന സമയത്ത് നമുക്ക് ചക്ക വേണംന്ന് നമുക്ക് ആഗ്രഹവുമില്ല
ശരിയ
ഇല്ല ഇല്ലാത്ത സമയത്താണെങ്കി നമുക്ക് ആഹ് ആഹ് കഴിച്ച് കഴിച്ച് പക്ഷെ വരിക്കയില്ല വരിക്കയില്ല കൂവ ചക്ക ആയോണ്ട് പഴുത്ത ചക്കെയാ എനിക്ക് ഏറ്റവും കൂടുതലിഷ്ടം
ഇത് ഈ സീസൺ തുടങ്ങിയിട്ട് ചക്ക കഴിച്ചിട്ടേയില്ല
ഉം
ഇവിടെയൊന്നും കിട്ടാനില്ല ഇവിടെയെക്കെ കൊണ്ട് വന്നാ തന്നെ ഞങ്ങട് ഇിച്ചരിങ്ങോട്ട് ഉള്ളിലോട്ടായത് കൊണ്ട് വരുമ്പം ഇപ്പന്തെങ്കിലും ഇങ്ങനെ ചക്കയൊക്കെ വന്നാ തന്നെ തൊടക്കം ഒള്ളവരെല്ലാരും വാങ്ങിക്കും എന്നിട്ട് വണ്ടി പോകും
ഉം
അപ്പം ഇവിടെ വീട്ടിലും പ്ലാവ് ഉണ്ടെങ്കിലും ഇതുവരെ കായിച്ചിട്ടില്ല
പിന്നെ ഇവിടെ ഇവിടെ മാ ങ്ങയാ ഇഷ്ടം പോലെ ഇപ്പ സീസൺ തീരാറായില്ലേ മാങ്ങേടെ
മാങ്ങ സീസൺ കഴിയാറായി
ആ ഏകദേശം തീർന്നു ഞങ്ങളുടെ വീട്ടിലൊക്കെ തീർന്നു ട്ടാ
മാങ്ങക്കെ തീർന്നു ഇപ്പഴ ഞങ്ങക്ക് ആണെങ്കിൽ ഇവിടെ ഒരു പ്ലാവ് എന്താ ഓണം വരാൻ നിക്ക ഓണം ആ എല്ലാർത്തെയും ചക്ക കഴിയുന്ന സമയത്ത് ഞങ്ങൾക്ക് ഓണത്തിനും ചക്ക ഉണ്ടാവും അതായി വരുന്നതേ ഉള്ളൂ
കൈ
ഏഹ് ആഹ്
ഉ ചക്കവരൊക്കെ ഉണ്ടാക്കാറുണ്ടോ
ഉണ്ട് ചക്ക കൊണ്ട് എല്ലാം ഉണ്ടാക്കാറുണ്ട്
ച്ചാണ്
അല്ല ചക്ക ചക്കന്ന് പറഞ്ഞ വിഭവം കൊണ്ട് എന്തെല്ലാം നമുക്ക് ഉണ്ടാക്കാം
സത്യം സത്യം ചക്ക ഉണ്ടെങ്കി എന്തോ
ചക്ക കൊണ്ട് എല്ലാം ഉണ്ടാക്കാം പക്ഷെ നമ്മള് പരിശ്രമിക്കുന്നില്ലെന്ന് മാത്രം
ആന്നെ പക്ഷെ ഞങ്ങക്ക്ക്ക് കൊതിയാവ ചക്കട്ടിക്കന്ന് ഇപ്പൊ ചക്കവർ ഒരു ഒരു പാക്കറ്റ് ചക്കവർ വാങ്ങിച്ചപ്പ ഇച്ചിരി അല്ലേ കാണത്തുള്ളൂ നമുക്ക് ഇവിടെ വീട്ടിൽ ചക്ക ഉണ്ടെങ്കിൽ വറുത്ത എന്തോരം കഴിക്കാം
അതെ കടയിൽ പോയി നമ്മൾ വാങ്ങിക്കും ചക്ക വറുത്തത്
മുപ്പത് നാപ്പത് അമ്പത് രൂപ ഒക്കെല്ലേ
അതെ
എന്നിട്ട് എന്ത് കാണും ഒരു തുള്ളി കാണും
പക്ഷെ നമ്മള് വീട്ടിലുണ്ടാക്കുന്ന അത്ര ഇതുണ്ടാവുന്നില്ലല്ലോ കടയിൽ നിന്ന് വാങ്ങണ സാധനം എങ്ങനെയുള്ളതാന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ
പിന്നെ വീട്ടിലുണ്ടാക്കുവാണെങ്കി നമുക്ക് അത്യാവശ്യം മടുക്കുന്നവരെയും കഴിക്കാൻ തോന്നും
കഴിക്കേം ചെയ്യാം ഇപ്പൊ നമ്മള് നോക്കുന്നില്ലല്ലോ ഇത്രയാന്നൊന്നും നമ്മൾ നോക്കുന്നില്ലല്ലോ നമ്മള് ആവശ്യത്തിന്ന് കഴിക്കാം കടേന്ന് വാങ്ങുന്നത് അത്രയും ഒക്കത്തില്ലല്ലോ
ഞാനേ ഉള്ളു പക്ഷെ കടേല് എത്ര പ്രാവശ്യം ഒണ്ടാക്കി എണ്ണയിട്ടായിരിക്കും പിന്നെയും പിന്നെയും ഒണ്ടാക്കുന്ന വീട്ടിലൊക്കെ ആവുമ്പോ നമ്മള് നല്ല പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടല്ലേ ഉണ്ടാക്കുന്ന
അതെ അതെ ഇപ്പൊ നമ്മളാണെങ്കിൽ ചെക്ക വറക്കന്ന് വെച്ചാ നമ്മള് കടേന്ന് വാങ്ങിച്ച് ഫ്രഷ് വെളിച്ചെണ്ണ വെച്ച് നമ്മൾ വറുക്കും അത് നമ്മൾ അധികംങ്ങ് ഏഹ് കടയിലെ പോലെ വറുത്ത് വറുത്ത് നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ അത് നമ്മള് ഒരു സമയം കഴിഞ്ഞ നമ്മളത് കളയും ആഹ് കടേന്ന് വാങ്ങുന്നത് നമ്മൾ എന്തുവാന്ന് അറിയുന്നില്ലല്ലോ നമ്മള്
ചെല വീഡിയോസിലൊക്കെ കാണാറില്ലേ കറുത്ത് കരിവാളിച്ചിരിക്കുവ എണ്ണ
ആഹ് അതെ അതെ അതെ
അതൊക്കെ ആയിരിക്കും നമ്മള് കഴി നമ്മളല്ല ഞങ്ങള് കഴിക്കുന്ന ചക്കവറ നിങ്ങക്കൊക്കെ ഭയങ്കര ലക്കാട്ടാ
അതെ
പിന്നെ ചക്ക അട ഉണ്ടാക്കാലോ
ച്ച ആയെ ഇവിടെ നേരത്തേ ആണെങ്കി ഇവെ ചക്ക അലുവ അങ്ങനാ ഉണ്ടാക്കുവാ ചക്ക അലുവ ചക്ക വറക്കും ചക്ക വേയിക്കും വേയിക്ക്ന്ന് ആണ് അമ്മള് ചക്ക ഇങ്ങള് പലട് പ്പു ചക്കപ്പുഴുക്കോ അങ്ങനെ ഉണ്ടാക്കത്തില്ലേ അതാണ് കൂടുതലും ഉണ്ടാക്കാറ് ഒണ്ടാക്കുന്നതൊക്കെ പിന്നെ ഇത് പിന്നെ ചക്ക പുട്ടുണ്ടാക്കും ചക്ക എല്ലാ അടയൊണ്ടാക്കും ഏഹ്
എനിക്ക് ഒരു ടൈമി ചക്ക ഇഷ്ട അല്ലാരുന്നു ട്ടാ എന്തോ എനിക്കിഷ്ട അല്ലായിരുന്നു പണ്ട് കൊച്ചില് പക്ഷെ ഒരു പത്താം ക്ലാസൊക്കെ എത്തിക്കഴിഞ്ഞപ്പ ഇപ്പൊ ആ ഒരു ഈ സീസൺലൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഈ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് തൊടങ്ങിയ ആ ഒര് ഇത്
ഉം
അപ്പോഴൊക്കെ ഇപ്പ ഭയങ്കര ഇഷ്ടവാ ചക്ക അന്ന് തൊട്ട് തിന്നേനെ പക്ഷെ അപ്പഴൊന്നും ഇപ്പ കിട്ടാനില്ല പണ്ടൊക്കെ കിട്ടുകായിരുന്നു അപ്പൊ എനിക്കിഷ്ടവല്ല അല്ലേലും നമുക്ക് കിട്ടാതെ വരുമ്പഴായിരിക്കും
നമുക്ക് അത് അതിനോടുള്ള ഇത് വരുന്നത് കിട്ട് നമ്മളത് ഈ സീസൺ കഴിഞ് കഴിയുമ്പോ നമുക്ക് ചക്ക കിട്ടിയാൽ കൊള്ളാംന്നുള്ള ഇത് തോന്നും ആദ്യം ചക്ക ഒണ്ടായി വരുന്ന സമയത്ത് ആഹ് ഉപയോഗിക്കാംന്നുള്ള ഇതിലൊക്കെ ഇരിക്കും പക്ഷെ കൊർച്ച് കഴിയുമ്പോ നമുക്ക് പിന്നെ അതിനുള്ള ഇതില്ല
ഉം ശൊ
പക്ഷെ ഞാന് ഞാൻ ചീനി കഴിക്കാറില്ല
കപ്പ
ആഹ്
അയ്യോ അതെന്താ
കഴിക്കാൻ പറ്റത്തില്ല കഴിക്കത്തില്ല അതുകൊണ്ട് തൈറോയ്ഡ് ഉണ്ട് തൈറോയ്ഡിന് കഴിക്കാൻ പറ്റ റ്റില്ല ചീനി
ആണോ ഉം ഞങ്ങടെ ഇവിടെ എപ്പഴും വാങ്ങിക്ക്യും പിന്നെ. ക എഹ് കപ്പേടെ കമ്പില്ലേ
ഷി ചെയ്യുന്നതായോണ്ട് ചീനി എപ്പഴും ഉണ്ട് പക്ഷെ ചീനി ഇപ്പം വേണ്ട കഴിക്കാൻ ഇഷ്ടവല്ല
ഇത്‌ പോലെ നട്ട് വെക്കാ
ഉം
എടുക്കും ഈ മത്തി മത്തി ചാള
ആഹ്
ആഹ് അതിട്ട് വേവിക്കും
എന്തോ ഇട്ട്
ഏഹ് കപ്പ
കപ്പെ അറിയില്ല അങ്ങനെ കേട്ടിട്ടില്ല അല്ലാതെ കപ്പച്ചി യേ ബീഫു ആയിട്ട് ചെയ്യുന്നത് കണ്ട് അറിയാം കപ്പേം ബീഫും അത് ചെയ്യുവല്ലോ അതറിയാം പക്ഷെ ഇതറിയില്ല.
ഉം കപ്പയും ചാളീം ഒരു ഡിഫറന്റ് ടേസ്റ്റ് നല്ല ടേസ്റ്റാ ഇവിടെ മിക്കവാറും ഉണ്ടാക്കും.
ഒരുമിച്ചിട്ടാണോ ചെയ്യുന്നത് അതോ.
നെക്സ്റ്റ് കോളി പറഞ്ഞാ മതിയോ പത്ത് മിനിറ്റ് കഴിഞ്ഞ് അടുത്ത ഒന്നൂടെ വിളിക്കട്ടെ.
ആഹ് ഓക്കെ